ഹലോ
ആ ന്തൊക്കെ വർത്താനങ്ങള് സുഖല്ലേ
ആ സുഖം എന്തൊക്കെ അന്റെ വർത്താനം
എന്താണ് സുഖാണ് അങ്ങനെ പോണൂ
അ ആ എന്തന്നട്ട് പണി
ഏഹ് കുട്ട്യേളൊക്കെ എവിടെ
കുട്ട്യേളൊക്കെ നെയ്സറി പോയി
നഴ്സറിലാണ് ലെ സ്കൂള് പോയി മൂന്നാള് സ്കൂളിൽ പഠിക്കണ്
ആഹ് അയ്ശരി മൂന്നാൾക്കാര് സ്കൂള് പോയിലെ
ആഹ് ഒരാള് എട്ടിലും ഒരാള് രണ്ടിലും ഒരാള് എൽ യു കെ ജിലും പഠിക്ക്ണ്ട് ങ്ങളെ കുട്ട്യാൾ ത്രെലാ പഠിക്ക്ണെ
നയ്സറിലാണേ മൂന്നര വയസ്സായിട്ടുള്ളു
അത്രായിട്ടുള്ളൂല്ലേ ങ്ങക്ക് എത്ര വയസാ
താർ വയസ്സ്
ഇരുവ ഇരുവത്താർ വയസ് ലേ ക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് എന്തേലും ജോലി ഇണ്ടോ
ഇല്ല ജോലി ഇല്ല ജോലി നോക്ക്ന്ന്ണ്ട് ജോലി ആയിറ്റില്ല സൈക്കോളജി കഴിഞ്ഞതാണ്
ആഹ് സൈക്കോളജി കഴിഞ്ഞതാണ് ലേ
ങ്ങളെന്താ പഠിച്ചേ
ഞാൻ പ്ലസ് ടു പഠിച്ചിട്ടുള്ളു
മ് വർക്കൊന്നും ഉണ്ടാവൂല്ല ല്ലേ
ഇല്ല ഇല്ല ഹോൺലൈനായിട്ട് ചെർതായിട്ട് നോ വർക്ക് ചെയ്യണ് ണ്ട്ന്നെള്ളു
ആഹ് ഓൺലൈൻ എങ്ങനെ ഈ സ്റ്റാറ്റസ് വർക്കോ ഇപ്പൊ കൊറേ ആൾക്കാർ വിളിച്ചോരൊക്കെ അങ്ങനെയ പറയ്
അല്ലല്ല സ്റ്റാറ്റസ് വർക്കല്ല ഇതൊരു പ്രൊജക്റ്റാ ചെയ്യണത്
ആഹ്
ആഹ്
ബ്ലോക്ക് ചെയിനില് പെട്ടൊരു പ്രൊജക്റ്റാണ്
ആഹ് നമ്മൾ പൈസ കൊടുക്കണോ
ആഹ് ചെർതായിട്ട് കൊടുക്ക ചെർത് മുതല് വൽത് വരെ ഇണ്ട് ട്ടോ ഏത് വേണങ്കിലും എട്ട് കോൺട്രാക്ട് ഇണ്ട് മ്മക്ക് ഏതാ ഇഷ്ടള്ളച്ചാ അത് ചെയ്ത്ട്ട്
ആഹ് എങ്ങനെ ഹാൻഡ്റൈറ്റിംഗ് പോലെ ങ്ങനെയാണോ ഉദ്ദേശിച്ചെ
അല്ലല്ല ഹാൻഡ്റൈറ്റിങ്ങിന്റൊന്നല്ലത് ഇത് അമ്മള് ടോക്കൺസ് ഏണിങ് ചെയ്യ അയ്ന്റെ കൂടെ മ്മക്ക് റഫറൽ ആയിട്ട് ഇൻകം കിട്ടും ലെവലിംഗ കിട്ടും അങ്ങനൊക്കെയള്ള സംഭവ നന്നായിട്ട് പൈസ ഇണ്ടാക്കാം ഉം നല്ല പൈസ ഇണ്ടാക്കാം വർക്ക് ചെയ്യാൻ കഴിഞ്ഞോ നല്ല പൈസ ഉണ്ടാക്കാം വൺ ഡേ ഇൻകം ഒരു ദിവസം കൊണ്ട് തന്നെ ഏഹ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാഴ്ചാ ഒന്നന്നെ നമുക്ക് പൈസ നമുക്ക് സ്പോട്ടില് കിട്ടും
ആണോ എന്താണ ഇത് വർക്ക് വരിക
വർക്ക് നമ്മള് വന്നാൽ ഇത് പ്രൊജക്ട് ഒ നമുക്ക് എന്താ പ്രൊമോട്ട് ചെയ്യാം നമ്മൾ ടോക്കൺസ് പ്രൊമോട്ട് ചെയ്യാം ചെയ്യുന്നത്
ആഹ
ആ ടോക്കൺസ് നമുക്ക് കിട്ടും അതിന്റെ കൂടെ നമുക്ക് റഫറല് എങ്കും കിട്ടും എൺപത് പെർസെന്റേജും കിട്ടും അമ്പത് പെർസെന്റേജും കിട്ടും മൂന്ന് ലെവലിൽ നിന്ന് കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്
അപ്പൊ ഒരു ദിവസം ഒരു ദിവസം നമുക്ക് ഏകദേശം ഇത്രിട്ട ചെയ്യാൻ പറ്റും
അങ്ങനെല്ല നമുക്ക് ഒരു ദിവസം നമുക്ക് മൂന്നിനാണ് കൊണ്ട വ രണ്ട് ലക്ഷം നമുക്ക് ഉണ്ടാക്കാം
ഉം
അങ്ങനെ
ഉഹ
ഒമ്പതിനായിരത്തിന് നമ്മളൊന്ന് കിട്ടിണെങ്കിൽ നമ്മുക്ക് നല് എണ്ണൂറ് നമ്മുക്ക് കിട്ടും
ഉം
പത്തൊമ്പതിനാ കിട്ട കണിച്ചാ പതിനാലല്റുപോളം ഞമ്മക്ക് കിട്ടും ഉ അത്രേ നമുക്ക് മുക്കാ പാവു നമ്മക്ക് തരിക
അത് കോണ്ടാക്ട്സ് എങ്ങനെ നമ്മള കോടാക്ട്സിന് മാത്രം മതിയോ
അങ്ങനല്ല ഈ ലോകം മുഴുവൻ
ആഹ
ആ ഞമ്മുക്ക് യു എസ് ഡിപ ആണ് ഇവിടെ നമ്മുടെ ഇന്ത്യ രവൂപ ഒന്നല്ല യഎസ് ആ യു എസ് ഡ്യൂട്ടി ആന്ന് പറഞ്ഞാല് ഇമ്മടെ ലോകം മുഴുവൻ അറിയൻ വേണ്ടിട്ടാണ് യു എസ് ഡ്യൂട്ടി നമ്മൾഈ ടോക്കൻസ് വേണം ചെയ്യ നമ്മള് ഇതിന്റെ കൂടെ നമുക്ക് ടോക്കൻസ് കിട്ടണ്ട് ആ ടോക്കൻസ് നമ്മൾ എന്താ ഹോൾഡ് ചെയ്ത് വെക്കാണ് ഒരു വർഷം രണ്ട വർഷം നമ്മൾ ലിസ്റ്റ് ചെയ്യ്പോ നമു ര അരട്ടിക്ക് എരട്ടിക്ക് പൈസ നമുക്ക് കിട്ടുന്ന ചിലപ്പോ പത്ത് ഡോളർ ആയിക്കാറൻ ചിലപ്പോ ഇരുപത് ഡോളർ ആയിക്കാറ അതിന്റെ മൂല്യം അതിനനുസരിച്ച് നമുക്ക് അതിന് പൈസ മാത്രല്ല അത് ഇവിടെ നമ്മൾ ടോക്കൺസ ആണ് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്ത് ന ചെയ്യണത് ഡോക്കേഴ്സ് എൻ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നമ്മുക്ക് റഫറൽ ഇകം സ്പോട്ടിൽ വേറെ കിട്ടണ്ടിണ്ട നമ്മള് നമ്മള് ചിലവായി പോകും ചിലവാക്കും നമ്മള് എത്ര ലക്ഷങ്ങൾ കിട്ടിയാലും അത്വിടെ നമുക്ക് ഫിക്സ് ട്ട് ഒരു സ്വർണം മേടിച്ചക്കും സ്ഥലൊെ മേടിച്ചക്ക ഒരു പത്ത് വർഷം അഞ് അഞ്ചു വർഷംമുന്നേ നമ്മൾ സ്വർണം പിടിച്ചപ്പോ നമുക്ക് ലക്ഷങ്ങളായി വരാ അതേപോലുള്ള സംഭവമാണ്
നിങ്ങളിപ്പോ അങ്ങനെ ഉണ്ടാക്കിയോ സ്ഥലങ്ങളൊക്കെ വാങ്ങിട്ടോ
ഏ ഞങ്ങിപ്പോ അടുത്ത് ജോയിൻ ആയിട്ടുള്ളൂ ആ വ ഇരുപതിനായിരം ുപ്യ അങ്ങനെയൊക്കെ കിട്ടിക്കണ ഒരു മാസയിട്ടേള്ളൂ ഉ നമുക്ക് ഒരു ദിവസം നമ്മൾ ഏത് ലെവലിലാണ് നമ്മള് നമ്മ ഏത് കൊ നമ്മൾ എടുക്ക നമ്മടെ കപ്പാസിറ്റിക്ക്നുസരിച്ചാ അതിനനുസരിച്ച് നമുക്ക് ചെയ്യണം പിന്നെ നമുക്കതിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഉയർന്നേക്ക് കയറി പോകയും ചെയ്യാം
ആഹ
ഉം നമുക്ക് ഏതാ വഴിക്കണമെങ്കിൽ ആ പിന്നെന്താ കല്യാണങ്ങളൊക്കെ ഉണ്ടോ എവിടെങ്കിലും
കല്യാണങ്ങളും ഒക്ക അടുത്തമാസം പിറ്റത്ത മാസം ങ്ങളിലൊക്കെ ഫുള്ണ്ട് കല്യാണ സീസൺ ആ ഇപ്പൊന്നും പിന്നെ അങ്ങനെ കല്യാണ ഒന്നും ഇല്ല ഈ അറബി മാസം മുഹറം ഒക്കെ അല്ലേ എന്റെ
ആ നെഹലന്നണല്ലേ അസ്മ അസ്മ
ആ അ
അത നമ്മള ഇതില് പേര് പറയാൻ പാടില്ല പേര് ചോദിക്കരുത് ന്നല്ലേ ഞമ്മൾ ആദ്യം പരിചയപ്പെടലാണ് അതാനാ വിളിച്ചിരുന്നത് കോളിങ്ങാട്ടങ്ങ ആദ്യട്ടാണോ കോളീന് ചോദിക്ക ഓർമ്മല്ലാടെ പറഞ്ഞു
ഇത് ഇതിന്റെ മുമ്പ് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പറയാൻ പറ്റുവന്നൊന്നും അറിയില്ലായിരുന്നു
അങ്ങനെയൊന്നും അതില് പറയര്ത് അതിന നമ്മള് മുന്നെ വിളിച്ച് നമ്മള് സംസാരിക്കണത് ഇതിനെ പറ്റിട്ട ഒന്നും നമ്മൾ ഇതിൽ പറയരുത് ഉ
ഉം
ഇല്ല ഇത് ഇപ്പഴല്ലേ യുള്ളൂ പ്രോജക്ട് തുടങ്ങി ഇത് പറയരുത് ഇപ്പ ഞങ്ങ ആ കുറച്ചല്ല ഇതിന്റെ പറഞ്ഞാല് അഞ്ച് വർഷം മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഫാസ്റ്റ് പ്രോജക്ട് ഏ ഇതില് ഒരു അഞ്ച് ആറ് പ്രൊജക്ട് ഇണ്ടയ്ല് ഇപ്പോ രണ്ടാമത്തെ പ്രോജക്ട് ആണ് ഇത്. ഞങ്ങള്
ഉം ഏഹ്
ഇപ്പൊ അയ്ന്റെ കൂടെ മൂന്നുണ്ട് നാലൊക്കെ വരാൻ കടക്ക്ണ്. ഒറു റോഡ് മാപ്പാണ് ഇതിന്. നമ്മളെങ്ങനിം ഞമ്മക്ക് സാദാ തട്ടില്ള്ളോര്ക്കും ഒരു സാമ്പത്തികമായി ട്ടൊര് മുൻനിർത്തീട്ട് ചെയ്യാൻ പറ്റ്ണ ഒരു പ്ലാറ്റ്ഫോമാണ്. ഉം ഏത് പാവപ്പെട്ടോ ൽക്കും ചെയ്യാൻ പറ്റ്ണ ഓപ്ഷൻ ഇണ്ട് ഇതില്. അങ്ങനെ ചെയ്യാൻ പ റ്റും ഇങ്ങള്പ്പ ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ഒരു വർക്കും ചെയ്യാത്തോരില്ല്യ ലോ കൈ തൊയ്ലായിട്ട് നമ്മള് വീട്ടിലിരിക്ക്ണ പെണ്ണ്ങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്ത് വരുമാനണ്ടാക്ക്ണോല്ലൊള്ളൂ. ഉണ്ടാക്കണവരല്ലേള്ളൂ പണ്ട് ആഹ് പണ്ട് അർഞ്ഞാല് നമ്മള് അടുക്കളേല് നിക്കല്ലേര്ന്നു അടുക്കളേല്ള്ള ജോലി മാത്രം പൊറത്തെറങ്ങാൻ പാടില്ല പൊറത്തെറങ്ങാള്ള സൗകര്യം ഇല്ല്യാ അങ്ങനെമ്മള് അടുക്കളേലെന്നെ ഒതുങ്ങി ന്ന് ജീവിക്ക്ണ സ്ത്രീകളായിരുന്നു. ഇപ്പൊ ഞമ്മള് പറഞ്ഞാല് പൊറത്ത്ക്ക് എറങ്ങി പ്രവർത്തിക്കലൊടങ്ങി നമ്മൾ ഓൺലൈൻ ആയിട്ടന്നെ നമക്ക് പഠിക്കാനും വർക്ക് ചെയ്യാനും എല്ലാതിനുള്ള സൗകര്യ ആയിലേ ആഹ് ഇപ്പത്തെന്താ കല്യാണങ്ങൾക്ക്ള്ള ഹാമ്പർ ഇണ്ടാക്ക്ണൂ കുട്ടികൾക്ക്ള്ള നെയിം സ്ലിപ്പ് ഇണ്ടാക്ക്ണൂ മൈലാഞ്ചി ഇണ്ടാക്ക്ണൂ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കി ടൈലറിങ് പഠിക്ക്ണൂ അല്ലാണ്ടെ ഓൺലൈനായിട്ട് നമ്മള് ക്ലാസ് ത്ത് പഠിച്ചിട്ട് നമ്മള് ജോലിക്ക് പൊറത്ത്ക്കും പോണു ടീച്ചേഴ്സിന്റെക്കെ ജോലി അതു പോലെന്താണെ റിസൈൻ ആർട്ട് കാലിയോഗ്രാഫിക്ക് അഹ് ഒക്കെ അറിയില്ലേ ആഹ് അങ്ങനെള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലു ആയി ട്ട് അമ്മള് പഠിക്കണെങ്കിലും മാണം ഞമ്മള് ആഹ് നാല്പയിനായിരൊ, മുപ്പതിനായിരൊ, ഇരുപതിനായിരൊക്ക കൊട് ത്ത് ഞമ്മള് പഠിക്ക്യാ
ഉം
ഉം അങ്ങനെ എന്തായാലും ഞമ്മക്ക്പ്പൊ എവടെ ഓരോ വർക്ക് ചെയ്യ്ണോരാണ് ഇപ്പ എല്ലാ സ്ത്രീകള് എല്ലാ മേഖലേലും അമ്മളെ സ്ത്രീകള് ഇണ്ട്പ്പൊ ബസ്സ് ഡ്രൈവറായിട്ട് പോലും അമ്മള് സ്ത്രീകള്പ്പ എറങ്ങ്ണ്
ഉം ഹ് കെ എസ് ആർ ടി സി യിലൊക്കെല്ലേ നമ്മള് കണ്ട്ല്ലേ ഇപ്പൊ
ആഹ് ഇപ്പ സ്ത്രീകൾക്ക് ആഹ് അങ്ങൻതന്നെ പിന്നെന്താ ഇങ്ങളെ വീ
വീട്ട്ലൊക്കെ സുഖം നോമ്പില്ലാ. ലീ വാണ് നിനക്ക് നോ നോമ്പ്ണ്ടോ
ആഹ് നോമ്പാണ്
ആഹ് അപ്പൊ എന്താഞ്ഞ് സ്പെഷ്യല് ഇണ്ടാക്കാ
സ്പെഷ്യലിപ്പന്ന് ആഹ് ഒരു മോളൂല്ലേ
ഉം
ച്ചിയും മുത്തച്ചനൊക്കണ്ടോ
ഇല്ലാ അങ്ങനെയൊന്നൂല്ലാ ഹസ്ബൻഡ് മാത്രം ഒറ്റ മോനാ
ഒറ്റക്കോള്ളുല്ലേ നാത്തൂന്ല്ലാ
നാത്തൂനും ഇല്ലാ ആരൂല്ലാ
ഒറ്റ മോന്ല്ലേ അയ് ശരി വീടൊക്കെ എങ്ങനേണ്ട് ഒറ്റക്കന്നെ വീട് ഇള്ളേനാണോ നല്ല വീടാണോ വാർപ്പാ ഒരു നെല വീട്ല്ലേ ഞങ്ങളെ വീടൊക്കർഞാ പണ്ടത്തെ വീടാ ഉം. ഇപ്പന്ന് വീട് കയറ്റണംന്നുള്ള പ്ലാന് ണ്ട്. ഇവിടപ്പ ഞാന് ഞങ്ങള് വിര്ന്ന് വന്നക്കാ. ഒരു ഊഞ്ഞാല കൊട്ന്നിട്ടക്കാണ് വടെ. കുട്ടിക്ക് ആടാൻ അപ്പൊ അയ്ല് വല്യോരൊക്കെ വന്നിരിക്ക്യാ.
അത് ശരി.
ആ ഹ റൂമ്ക്ക് ഒഴിഞ്ഞി പോന്നത ഞാ
ഒരു ഊ ഊഞ്ഞാലൊക്കെ കിട്ടിയപ്പോ എല്ലാരും കുട്ടികളായത
ആ ചെറിയ കുട്ടാളെ ഊഞ്ഞാലാണേ അയില് ഏഴു വയസൊക്ക ആയ കുട്ട്യാള് ഇരിക്ക്യാ
ഇനി എന്താ നോമ്പതൊർക്കാ സ്പെഷല് ഇണ്ടാക്കാ
സ്പെഷല് ഇപ്പന്ന് ബിരിയാണിക്കാച്ചിട്ടാ ന്നാ ചോറോണ്ടൊരു പണിയോണ്ട് കയ്യോലോ എല്ലാരും ഉണ്ട് ഞങ്ങള് മൂന്ന് പെൺകുട്ടികള് രണ്ടാൺകുട്ടികള് ഞങ്ങള മക്കളും മൂന്നാളെ മക്കളും ഉണ്ട്
അ ആ അപ്പൊ പിന്നെ ഒക്കൊരു വീട്ടിലൊരു ജ് വണ്ടി ക്ക്ള്ള ആൾക്കാര്ണ്ടല്ലോ ല്ലെ
ഏ അത്യാവശ്യ ആളെ ഇണ്ട് ഉം ഉം ഇവിടെ നല്ല ആളുണ്ട് എര ഒര നാത്തൂന് പ്രസവിച്ച് കിടക്കാ ഓള് വരാൻ പത്ത് പതിനഞ്ചിവസം കൂടിയൊള്ളൂ ഓള് കൂടി വന്നാ കൊറേ ഏ ചിരീം കളീം തമാശേ ആയിട്ട് അങ്ങനെ പോവൂടെ ന്റെ വീട്ടില് വന്നാലിട്ട് ഉം അവിടെണ്ട് ഞങ്ങളോട് പത്താളുണ്ട് ഞങ്ങളോട് ന അസ്മാപ്പിള വീട്ടില് ഉം ഭർത്താവ് ഞങ്ങള് മൂന്ന് മക്കളിണ്ട് ഞങ്ങക്ക് ഇമ്മി ഇപ്പിണ്ട് പിന്നെ നാത്തൂന് രണ്ട് കുട്ടികളുണ്ട്
ഉം
അങ്ങനെയാ ഒരു നാത്തൂൻ പിന്നെ കെട്ടിച്ചോടെത്തന്നെയാണ്
ഉം ഒരു നാത്തൂൻ നിങ്ങളെ കൂടെ നിക്കണ വീട്ടില്
ആഹ് അവര് ഞങ്ങളോടക്ക അവര ഹസ് മാപ്പള ഇടക്കിടക്ക് വരുള്ളൂ അവര് വയനാട്ടിലാണ് അപ്പൊ അവര് ഇബടെ നിക്കാ
ശരി എന്നിട്ട് എന്താ ബിരിയാണി ഇണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയോ
ഒന്നും ആയിട്ടില്ല സാധനം മേടിച്ചൊട്ന്നുട്ടുള്ളു ഗൾഫിലാണ്ല്ലേ ഓ ഇപ്പാക്കും ഇമ്മാക്കൊക്കെ പ്രായായതാ നിങ്ങള് ഒറ്റക്കല്ലാ അപ്പൊ
ആ പ്രായൊക്കെ ഇണ്ട് ഒരു അൻപത് അത് അൻപത്തഞ്ച് പ്രായത്തിനൊക്കെ ഇണ്ട് ലേറ്റ് ആയിട്ട് കുട്ടികളുണ്ടായതാ ആ മ്മാക്ക് ഇപ്പാക്ക് അറുപത് വയസ്സൊക്കെ ഇണ്ട്
ആഹ് ഇങ്ങള അപ്പൊ മാപ്പള്ക്ക് എത്ര വയസാ
മുപ്പതൊന്ന് വയസ്
മുപ്പത്തൊന്നായിട്ടുള്ളൂല്ലേ ആ ഒരു കുട്ട്യല്ലേ ഉള്ളൂ അപ്പൊ ചെൽ അത നല്ല പ്രായായിട്ടാണ് മോൻ ഉണ്ടായിക്ക്ണ്ല്ലേ എത്ര വയസ്സില ഉണ്ടായിക്ക്ണു മ്മാക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ നിധിയാണ് അറിയി
പതിമൂന്ന് പത്ത് പതിമൂന്ന് കൊല്ലൊക്കെ അയ്ക്കണ്
അത്ര കഴിന്ട്ടാ കിട്ടിക്കണ്ല്ലേ പടച്ചോനെ ത ശരി പിന്നെന്തങ്ങൾ
പിന്നെ എന്താന്ന ഐക്കോട്ടെ പിന്നെ വിളിക്കാനേ വേറരുകോൾ വര്ണ് സ്ഥലം മഞ്ചേരി ഇങ്ങളോ
ആ മഞ്ചേരിയാണ് ആ എന്ന ശരി നമുക്ക് പിന്നെ വിളിക്കാട്ടാ ഞാന് ഒര് അർജന്റ് ആയിട്ട് കോള് വര്ണ് ണ്ടോണു